ആഹ് കേക്കുന്നുണ്ടോടി
ആഹ് കേക്കുന്നുണ്ടടി പറാ
എവിടാ എന്തുണ്ട് വിശേഷം നിന്നെ കൊറെ നാളായിട്ട് കാണുന്നൊന്നുല്ല വിളിയൊന്നും ഇല്ല
ഉം ഞാൻ കൊറച്ച് ബിസി ആയിരുന്നടീ ആഹ ഞാനൊരു പുതിയ സംരംഭം തുടങ്ങാനുള്ള ആലോചനയിലായിരുന്നു നമുക്ക് കുറച്ച് ഫുഡിന്റെറെ ആ കുറച്ച് ഫുഡിന്റെ പരിപാടിയുടെ ഒരു ചിന്താഗതിയിലായിരുന്നു. എന്തെങ്കലും സ്നാക്സോ അല്ലെങ്കിൽ അച്ചാറ് പിക്കിൾസോ അങ്ങനത്തെ എന്തെങ്കലും കാര്യങ്ങളൊക്കെ ഓക്കെ നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കിട്ട് പുറത്തു പോയി സപ്ലൈ ചെയ്യുന്ന ഒരു കാര്യം ആലോചിച്ചോണ്ട് ഇങ്ങനെ അയിന്റെ പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു അങ്ങനെ കൊറച്ച് ബിസി ആയി പോയിടി നിനക്ക്ന്തെങ്കിലും ടിപ്സ് പറഞ്ഞ് തരാൻ ഉണ്ടോ
നീ അത് ചെയ്യുന്നത് തന്നെ വലിയ നല്ലൊരു കാര്യമാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിത്തിൽ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്നതിലൂടെ ഒരു നല്ലൊരു എമൗണ്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഏർണിങ് എൺ ചെയ്യാൻ പറ്റും കാരണന്നു പറഞ്ഞാൽ ഇപ്പ നമ്മൾ എവിടെ നോക്കിയാലും പലരും ഒരു കൂട്ട കൂടായമയായിട്ടോ അല്ലെങ്കിൽ കപ്പിൾസായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടും എല്ലാം ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ഫുഡ് ഐറ്റംസ് ആയിക്കും ഫുഡ് ഐറ്റംസ് തന്നെയല്ല പല പ്രോഡക്ട്സും അവർ തന്നെ മാനുഫാക്ചർ ചെയ്ത് ഇങ്ങനെ കൊണ്ട് വിൽക്കുന്നൊ ഒരു സംഭവം നമുക്ക് കാണാം അതിന്ന് ഒരുപാട് അവർക്ക് പോസിറ്റീവ് കാര്യങ്ങളും കിട്ടുന്നുണ്ട് കാരണം അതുപോലെ തന്നെ നീയും നിനക്കൊരു എന്തോ ഫുഡാണ് നീ ചെയ്യുന്നത് അത് അഥവാ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മള് നമ്മൾ മാത്രം അറിഞ്ഞുള്ള രീതിയിലുള്ള ഇത് മാറ്റിയിട്ട് കഴിവതും അത് സോഷ്യൽ മീഡിയയിലേക്ക് പകർത്താനൊക്കെ ശ്രമിക്ക കാരണം സോഷ്യൽ മീഡിയ ഒരു ഗുണന് അറിയവല്ലോ എല്ലാവരിലേക്കും എത്തും അപ്പം ആ നമ്മളിപ്പം അതെതെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ഫ്രണ്ട്സിലോ ഷെയർ ചെയ്യാൻ പറയുകയും അല്ലെങ്ക അങ്ങനെ ഫമിലി റിലേറ്റീവ്സിനോത്തൊക്കെ അങ്ങനൊക്കെ- പറയൊക്കെ ചെയ്യുവാണ് കാർണം നമ്മൾ വിചാരിക്ക നമ്മൾ ഒണ്ടാക്കുന്ന കാര്യങ്ങൾ ആർക്കും വേണ്ടായിരിക്കും അപ്പോ പിന്നെ നമുക്ക് എങ്ങനെ പറ്റുമന്ന് ചെലപ്പോ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കും പക്ഷേ- അവരും ആഗ്രഹിക് ഒരുപാട് പേരുണ്ടായിരിക്കും- അപ്പം അവരിലേക്ക് അത് എത്തുമ്പോ നമുക്കത്- കൂട്തലും ഉപകാരം അവിടെ മനസ്സിലായൊ പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റിലെ തന്നെ ഏഹ് നല്ലൊരു ഹൈജീനിക്കായിട്ട് അതായത് നമ്മളിപ്പം അന്നൊന്നുണ്ടാക്കി അന്നന്ന് തന്നെ സപ്ലൈ ചെയ്യുന്നൊരു ഒര് കം സംഭവം കൊണ്ടുവരുന്നതിലൂടെ ഒരു നല്ലൊരു ഇത് കിട്ടും ന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കാലഘട്ടത്തില്ൽ പല അസുഖങ്ങളും നമുക്ക് ഇങ്ങനെ ചുറ്റുപാട് നൽക്കുന്നുന്നത് കൊണ്ട് എല്ലാവരും നല്ല ഹൈജീനിക്കായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാ അതുപോലെ തന്നെ ഇപ്പഴത്തെ തലമു റ തന്നെ ചിന്തിക്കുന്നത് തന്നെ നല്ല ഹൈജീനിക്കായിട്ട്ള്ള ആഹാരങ്ങൾ കഴിക്കണം അല്ലെങ്കിൽ ബോഡി നല്ലോലം ബിൽ ഡപ്പ് ചെയ്യണം എന്നൊക്കെ ആലോചിക്കുന്നവരാണ് കൂടുതലും എന്നാണ് എൻ്റൊരു അറിവ്. കാരണം ചുറ്റുപാടും നമ്മള് കണ്ടിപ്പം അങ്ങനാണ് വരുന്നത് അപ്പോ അങ്ങനക്കെ നോക്കുമ്പോ നല്ലോ രു ഹൈജീനിക്കൊളള രീതില് അല്ലെങ്കി അങ്ങനെ ഒക്കെ ചെയ്യുന്നെ ആരിക്കും നല്ലത് അതുപോലെ തന്നെ നമ്മള് വീടുകളിലും അങ്ങ അങ്ങനൊന്ന് നമ്മള് കൊണ്ടെത്തിക്കാ തന്നെ അല്ലെ എവിടെങ്കിലും ഒരു ഷോപ്പ് ഇടുകയോ ഇത് പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയെൽ ആക്റ്റീവായിനിന്നു കൊണ്ട് അതി അതിന്റെ ആപ്ലിക്കേഷൻസ് കൊടുക്കെക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കി എനിക്ക്തോന്നുന്നു കൊറച്ചു ചൂടെ നല്ലതാരിക്കും അതുപോലെ തന്നെ കറക് ട്ടൊരു ബഡ്ജറ്റ് വെക്കാ അങ്ങനൊരു സംബവം വെക്കാ പിന്നെ ഞാ പിന്നെ എന്റെ ഒരു അഭിപ്രായത്തി പറയാണെങ്കി നീ എന്ത് ഏത് ഫുഡാണ് ചെയ്യ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡ് ആണ് ഇവിടെ നാടൻ ഫുഡാണോ
ഞാനിപ്പ തൽക്കാലം ഉദ്ദേശിക്കാൻ കുറച്ച് പ്ലാനിൽ ഇട്ടേക്കുന്നത് എന്താന്ന് വച്ചാൽ നമ്മുടെ ഈ ടപ്പ്യോക്ക ചിപ്സ് ഉണ്ടല്ലോ നമ്മുടെ ചിപ്സ് ഏത്തക്കാ ചിപ്സ് അപ്പം അതെന്ന് പറയമ്പോ നമ്മടെ കേരളത്തില് കൂടുതലായിട്ടും ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടവൊള്ളൊരു സ്നാക്കാണ് നമ്മുടെ ഈ ബനാന ചിപ് അപ്പൊ നമ്മുടെ വീട്ടിൽതന്നെ ഉണ്ടാക്കീട്ട് പാക്ക് ചെയ്ത് നമ്മള് നാട്ടില് അതു പോലെ തന്നെ ഓൺലൈൻ ആയിട്ടും വിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഓൺലൈൻ ആയിട്ടും നമ്മള് ഉദ്ദേശിക്കുന്നുണ്ട് അതെ പോലെ തന്നെ ഒന്ന് അത് പിന്നെ ഞാൻ പ്ലാൻ ചെയ്‌തേക്കുന്നത് വച്ച നമ്മുടെ അച്ചാർ ബിസിനസ് ഉണ്ടല്ലോ നമ്മുടെ ചാറ് നാരങ്ങ അ ച്ചാറ് മാങ്ങാച്ചാറ് തുടങ്ങിയ നല്ല ഡിമാൻഡുള്ള കുറെ പിക്കിൾസ് ഉണ്ട് അപ്പം അതൊക്കെയാണ് ഞാൻ നോക്കുന്നത് ദീർഘകാലം നമുക്കത് സേഫ് ആയിട്ട് വെക്കാനും പറ്റുന്നത് ഒരു ഗുണവഈ അച്ചാറുകളൊക്കെ അപ്പൊ നമുക്ക് ഒരുപാട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു ആ നമുക്കൊരു നഷ്ടം വരത്തില്ല പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഹോം മെയ്ഡ് സ്നാക്സുകൾ ഉണ്ടല്ലോ മുറുക്ക് ലഡു അച്ചപ്പം ഉണ്ണിയപ്പം അങ്ങനത്തൊക്കെ കാര്യങ്ങള് നമ്മള് ഇതേപോലെ എടുത്തിട്ട് വാട്സആപ്പ് വഴി ഓർഡർ ചെയ്യാ ന്നൊക്കെയുള്ള ഒരു പ്ലാനിലാണ് ഇങ്ങനെ പോകുന്നത് പിന്നെ അത് മാത്രല്ല നമ്മള് കേക്കും പിന്നെ ബേക്കറി ഓഡേസുകളും എടുക്കാൻ ഉദ്ദേശിക്കുന്നോണ്ട് അതായത് ഇപ്പോ ഞാൻ കൊറച്ച് ബേക്കിങ്ങുകളൊക്കെ ഞാൻ പഠിച്ചിട്ടോണ്ടാരുന്നു അപ്പം അതൊ ക്കെ അങ്ങോട്ട് ലൈഫിലോട്ട് പ്രാക്ടിക്കലാക്കാൻ ഒള്ളൊരു ചിന്തയിലാണ് ഇപ്പോ ആരുടെങ്കിലും ബർത്ത്ഡേ വരുവാണെങ്കിലോ അല്ലെങ്കി ആനിവേഴ് സറി വരു വാണെങ്കിലൊക്കെ ന നമ്മള തന്നെ വീട്ടി തന്നെ കേക്ക് ബേക്ക് ഒക്കെ ചെയ്ത് കൊടുക്കാനുള്ള ഒരു പ്ലാനും ഉണ്ട് അപ്പം ഇതെല്ലാം കൂടി നോക്കണം പിന്നെ അതേപോലെ തന്നെ നമ്മള് നമ്മള ന്നെ വീട്ടിൽ തന്നെ ഫൂള് ഇണ്ടാക്കുന്ന ഒരു സംഭവം ഇണ്ടല്ലോ നമ്മുടെ വീട്ടിലൂണെന്ന് പറയും നമ്മുടെ വീട്ടിൽ തന്നെ ആഹാരം ഉണ്ടാക്കി സപ്ലൈ ചെയ്യുന്നൊ ഒരു പരിപാടി ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നോക്കിയിട്ട് ഇതിലതാണ് ബെറ്റർ നമ്മളെ കൊണ്ട് പറ്റുന്ന സ്യൂട്ടായിട്ട് മുന്നോട്ട് കൊണ്ടോവാൻ പറ്റുന്ന ഏതാണെന്ന് വെച്ചാല് അതങ്ങ് എടുക്ക ക്കാന്നുള്ള രീതിയിലാണ് ഇപ്പം തൽ ക്കാലം പ്ലാൻ ചെയ്തേക്കുന്നത് പിന്നെ വേറൊരു കാര്യംന്ന് വെച്ചാല്- നമ്മളിപ്പം ഇത് തൊടങ്ങുന്നതിന് മുുമ്പ് നമ്മൾ കൊറച്ച് ടിപ്സുകൾ കൊറച്ച് കാര്യങ്ങള്ൾ സ്റ്റെപ്സ് നമ്മൾ ചെയ്യണം അതായത് നമ്മള് എഫ് എസ് എസ് എ രജിസ്ട്രേഷൻ എടുക്കുന്ന എടുക്കണം അതേപോലെ തന്നെ കൊറച്ച് വാട്സ്ആപ്പ് ബിസിനസ്സ് അക്കൗണ്ടുകളൊക്കെ എടുക്കണം അപ്പൾ നീ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും- ഫേസ്ബുക്കിലൊക്കെ പേജ് തൊങ്ങി അങ്ങനെയൊക്കെ കൊറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യണം എന്നാലേ നമുക്ക് നമ്മളുടെ ഈ ഒരു ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തോള്ളൂ പിന്നെ നിനക്ക് നിന
ആഹ് മനസ്സിലായി ഞാനും അത തന്നെ പറയാൻ വന്നേ കാരണം അങ്ങനത്തെ സർ ട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത കഴിഞ്ഞാല് നമുക്ക് കാരണം ആ ഒരു രീതിക്ക് പോണം എന്നുണ്ടെങ്കി അത് അങ്ങനെ തന്നെ എടുക്കണം- അല്ലെന്നുണ്ടെങ്കി പിന്നെ ഈ പറഞ്ഞ ഈ നാടനൂണിൻ്റെകാര്യം പറഞ്ഞപ്പം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരൊണ്ട്- അപ്പം അവരെയും കൂടെ പണി പരിഗണിക്കുന്ന രീതിയില് അതുപോലെ തന്നെ നീ തൊടങ്ങ്ന്ന സമയത്ത് പെട്ടെന്ന് എല്ലാം കൂടി സ്റ്റാർട്ടാക്കാതെ ഏതെങ്കിലും- ഒന്നിനും തുടങ്ങി അതിന്റെ അതിന്റെ ഒരു സപ്ലൈ പോലെ അനുസരിച്ച് അതും ആൾക്കാർ വാങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞിട്ട് അങ്ങനെയൊക്കെ അതെങ്ങനെയാണ് ആൾക്കാര് സ്വീകരിക്കുന്നത് എന്നുള്ള രീതി ആ പറഞ്ഞിട്ട് ഓരോന്നന്ന് പതുക്കെ പതുക്കെ ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് എനിക്ക് തോന്നും അല്ലേ പിന്നെ നമ്മളെല്ലാം കൂടെ.... ഇപ്പ നമ്മള് ഹൈജീനിക്കിന്റെ കാര്യ പറഞ്ഞു പറഞ്ഞതുകൊണ്ട് ഫുഡ് നമുക്ക് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേസ്റ്റ് ആക്കാൻ പറ്റില്ല അപ്പം ഒരു കൊറച്ച് കുറച്ച് കുറച്ച എമൗണ്ട് അല്ലെങ്കിൽ കുറച്ച് എമൗണ്ട് സെറ്റ് ചെയ്തിട്ട് അത്െന്ത് എത്രമാത്രമാണ് പോകുന്നറിഞ്ഞിട്ടന് ശേഷം കൂടുതൽ എമൗണ്ട് സെറ്റ് ചെയ്യുന്നതനി കാരണം ഫു നമുക്കറിയാവല്ല എന്ന് പറയുമ്പഴത്തേക്കും പെട്ടെന്ന് ഇതായി പോകുന്ന കാര്യ ല്ല നമ്മള പ്സർവ സാഡിയാണ് ഇ അപ്പൊ നമ്മള് ഹൈജീിനിക്കായിട്ട് നോ കൊണ്ട് നമ്മ അങ്ങെ പ്രസർവ്് ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഫുഡ് പെട്ടെന്ന് ചീത്ത ആയിപ്പോവും
കസ്റ്റമേഴ്‌സിന്റെ കസ്റ്റമേഴ് നമ്മ നമ്മുടെ ലാഭക്കാും നമ്മൾ നമ്മുടെ കസ്റ്റമേഴ ഹെൽത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരിക്കലും നമ്മ പ്രിസർവേറ്റീവ്സ്ഡ് ചെയ്ത് അല്ല കെിക്കൽ് ചെയ്ത്ും നമ്മ കസ്റ്റമആർക്കും ഒരു രീതിയിലും ദോഷം ശം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യത്തില്ല നമ്മുടെ എത്തിക്സിനെ അത് ബാധിക്കുന്ന കാര്യം കാര്യങ്ങളാണ് പിന്നെ അതേപോലെ തെ ഇത് മാത്രല്ല എനിക്ക് വേറെ കുറച്ച് ചിന്തകൾ കൂടി ഉണ്ട് നമ്മുടെ മസാല പൗഡേഴ്സ് ഉണ്ടല്ലോ നുടെ മുളക് മഞ്ഞള് ഗരം മസാല മീൻ മസാല ഇതൊക്കെ നമ്മള് തന്നെ പൊടിപ്പിച്ച് വീട്ടിൽ തന്നെ ആ ഒരു ചിന്താഗതിയ ഉണ്ട് അതിന്റെ ബിസിനസ്സ് തുടങ്ങിയാലോന്നുള്ളരു ചിന്താഗതിയ ഉണ്ട്
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബേബി ഫുഡ്സ് ഇല്ലേ ബേബി ഫുഡ്സ് ബേബി ഫുഡ്സ് ഒക്കെ ഇപ്പൊ നല്ലൊരു മാർക്കറ്റിൽ നല്ലൊരു ഇതാവുന്നൊ ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പ ഒരു ഒരുപാട് പേര് വാങ്ങിക്കുന്നൊരു പ്രോഡക്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ എ ബി സി പൗഡറില്ലേ ആപ്പിൾ ബീറ്റ്റൂട്ട് ക്യാരറ്റ് എ ബി സി പൗഡർ ആയിരത്തിന് ജ്യൂസതിപ്പോ വീടുകളിൽ തന്നെ നമ്മളോരു ഒരു മെഷീൻ അ സാ അത് ചെയ്യാനുള്ള ഒരു മെഷീൻ സാ നമുക്ക് വാങ്ങിച്ചിട്ട് അത് നമുക്ക് സെറ്റ് ചെയ്ത് അങ്ങനെ കൊടു കാനുള്ള കുറെേ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ തന്നെ ഇപ്പൊ ഈ ബിസിനസ്സ് എന്റെ ഫുഡിന്റെ കാര്യമായത് കൊണ്ടാണ് ഞാൻ ഫുഡ്റിലേറ്റഡായിട്ട് പറഞ്ഞത് അതല്ലാതന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ട്രൈ ചെയ് സ പറയുമ്പഴ്ത്തേക്ക്‌ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴ് പറയുമ്പോൾ എല്ലാവരും അല്ലെങ്കിൽ ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ബോഡി ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഈ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ ഡ്രൈ ഫ്രൂട്ട്സോക്കെ കഴിക്കുന്നവരാണ് അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ്ന്ന് പറ ഇപ്പോ ഒരുപാട് അങ്ങനാരും ഇപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന കാര്യമാണ് സാധാരണ സാധാരണപ്പെട്ട ആൾക്കാര് പോലും ഈ നമ്മുടെ ഇപ്പൊ ബേബി ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ ബേബീസിന് വരെ കൊടുക്കാൻ വേണ്ടിട്ട് പ്രിഫർ ചെയ്യുന്ന സധാനമാണ് അപ്പ അതൊക്കെ വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അതുപോലെ തുടങ്ങുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശെ തുടങ്ങാൻ ശ്രമിക്കാ പിന്നെ നിനക്ക് വേറെ എന്തേലും ഐഡിയ ഉണ്ടാ
ഇപ്പം തൽക്കാലം ഞാന് ഇങ്ങനെ ഫുഡ് ഐറ്റംസിന്റെ ഒരു ബിസിനസ്സ് ഉണ്ട് അതേപോലെ ഇപ്പ മെയിനായിട്ട് എന്നെ ഒരു ഇതിൽ എത്തിച്ചന്ന് വെച്ചാല് നമ്മള് സ്ത്രീകള് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പം നമ്മള് ഒരിക്കലും മറ്റുള്ളവരെ ഇത ആശ്രയിച്ചു നിക്കരു നമുക്ക് സ്വന്തവായിട്ട് ക്കോരു വരുമാനം വേണ്ടേ ആ ഒരു ചിന്തയിലാണ് അപ്പം എനിക്ക് ഈ ഫുഡിന്റെ ബിസിനസ്സിന്റെ കൂടെ തന്നെ ഞാൻ മറ്റ് ഓൺലൈൻ ബക്സുകളുടെ കാര്യങ്ങളും കൂടി ഞാൻ ആലോചിക്കണ്ട് ഇപ്പ ഓൺലൈനായിട്ട് നമ്മളിപ്പം ഇത്രയും പഠിച്ചതല്ലേ അപ്പം നമുക്ക് ഓൺലൈനായിയിട്ട് വീട്ടിലിരുന്ന് തന്നെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റുന്ന പരിപാടികളൊക്കെ ഞാൻ നോക്കുന്നുണ്ട് പിന്നെ ഡാറ്റ എൻട്രി തുടങ്ങിയ ഒരുപാട് ഓൺലൈൻ ജോബ്സുകൾ ഞാൻ നോക്കുന്നുണ്ട് ഇപ്പം ഞാൻ അതി തന്നെ നോക്കുവാണെങ്കിൽ നിനക്ക് അറിയല്ലോ എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു കാര്യമാണ് ഈ ടീച്ചിങ്ന്ന് പറയുന്നത് എനിക്ക് ഇഷ്ട്ടോള്ള ഒരു പ്രൊഫഷനാണ് അപ്പം ഞാന് വീട്ടിലും പണ്ട് കുട്ടികളെ ഒരുപാട് എടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കിപ്പം കുട്ടികളെ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി ഇപ്പം ഇപ്പം ഞാൻ ഓൺലൈൻ ആയിട്ട് തന്നെ അത് കണ്ടിന്യൂ ചെയ്താലോന്നുള്ള ഒരു ആലോചനയിലുണ്ട് അപ്പം ഞാൻ അതിനന് വേണ്ടിട്ട് ഇതേപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പം അവരെനിക്ക് എനിക്കത് ആ ആഡ് ആക്കി തരാം എന്റെ ഡീറ്റെയിൽസ് അയച്ച കൊടുത്താൽ എനിക്ക് ആഡ് ആക്കി തരാം എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവർ പറയുന്നെന്ന് വെച്ചാല് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർന്നുള്ള ഒരു രീതിയിലാണ് അതായത് ഇപ്പം ഒരു കുട്ടിക്ക് ഒരു ടീച്ചർന്നുള്ള രീതിയിലാണ് അപ്പം നമ്മളിപ്പോ ഒരു മണിക്കൂർ പഠിപ്പിക്കുകയാണെങ്കിൽ ഇരുന്നൂറ് രൂപ നമുക്ക് ഫീസ് കിട്ടും ഇപ്പം ഓൺലൈൻ അല്ലാതെ ഓഫ്‌ലൈൻ ആയിട്ടും നമുക്ക് അവര് ജോബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ വീട്ടില് നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഒരു ഏഴ് കിലോമീറ്ററിനകത്ത് നിൽക്കുന്ന കുട്ടികളെ നമ്മൾ അവർക്ക് സെറ്റാക്കി തെരും അപ്പം അങ്ങനെയും ഞാൻ ചിന്തിക്കണം അതാകുമ്പോൾ നമ്മള അവരെ വീട്ടിൽ പോയി പഠിപ്പിക്കണം അങ്ങനെ ക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ അതും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതിനൊക്കെ
പിന്നെ നീ ഇത് ഒറ്റക്ക ഒറ്റക്കാണോ നി ഇതിലട്ട് ഇറങ്ങിക്കുന്നതോ നിന്റെ ഫ്രണ്ട്‌സ് റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ
ഇല്ലില്ല ഫാമിലി ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്
അപ്പ എന്തായാലും നീ പറഞ്ഞതുപോലുള്ള ടിപ്സ് ഒക്കെ നീ നോക്ക്‌ അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടു പോന്ന കുറെ ആൾ കര അവരടുത്തും അഭിപ്രായം ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ കൂടുതലും കൂടെ ഇൻഫർമേഷൻ കിട്ടും മനസ്സിലായോ അങ്ങനൊക്കെ നോക്കി എന്താലും കറക്റ്റിന് ചെയ്യ്
അതെ ആശംസകൾ ആശംസകൾ ഓക്കെ ഓക്കെ ശെരി.